എന്തൊക്കെയണ്ട് വിശേഷങ്ങളൊക്കെ മും ഭക്ഷണം കഴിച്ച് ഇരിക്കാണല്ലെ ഹസ്ബൻഡ് നാട്ടിലില്ല മും എന്താ ജോലി
ഇവിടെ നാട്ടില് ബിസിനസ്സ് ആയിട്ട് അങ്ങനെ പോണ്
ബിസിനസ് ആയിട്ട് അങ്ങനെ പോണല്ലേ വീട്ടില് മാങ്ങൊക്കെ ഉണ്ടോ
വീട്ടില് മങ്ങല്ല
ഇവിടെയും മാങ്ങല്യ പക്ഷെ മാങ്ങ ഇപ്പൊ ഞങ്ങക്ക് പഞ്ചല്യ
ഏ അവിട അ അടുത്ത
ആ അടുത്തൊക്കെ ഉണ്ട് ഞ മൂ മാവൊക്കെ ഉണ്ട് ശേ മാങ്ങില്ല അ ഞങ്ങള് ഇവിടെ പാർത്ത് ഏതാണ്ട് അപ്പൊ പിന്നെ
ആ നാടൻ മങ്ങ്യ അടുതൊക്കെ ഉള്ളത് ഈസ്യ
ആ അടുത്ത് ഞങ്ങള് ഏ കുടുംബക്കാര
മൂ ആ ചെറിയ കാര്യങ്ങൾക്ക് പറിച്ചിട്ട് പേരെല് കരല്ലേ
ഏ ഇഷ്ടം പോലെ നമ്മക്ക് വാണ്ടിയത് എടുത്ത കൊണ്ടരാ പിന്നെ മോ മോളെ കല്യാണം കഴിച്ചണ് മോള വീട്ടന്ന് മോള വീട്ടന്നല്ല അടി പൊളി നല്ല ഉളുർ വാങ്ങ ഒക്കെ കൊടുന്നട്ടേ ആ അവിടെ ഇഷ്ടംപോലെ മാങ്ങഉണ്ടയ് ഒരു ചാക്ക് മാങ്ങട്ന് ഹു കുറ്റെള പെരവുമ്പോ രണ്ടു ദിവസം നിക്കും പിന്നെ കുടുംബക്കാർക്കൊക്കെ കൊടുത്തു
ഏ മാ ണ എങ്ങനെ
മാങ്ങക്ക് പഞ്യാല്യർ മാങ്ങ മ്മടെ വീട്ടിൽ വീട്ടിലില്ലെങ്കിലും നമ്മക്ക് മാങ്ങക്ക് പഞ്ചല്യ
ആ ആ ഞങ്ങൾക്ക് ഇവടെ മാങ്ങക്കൊക്കെ പഞ്ചാണ്
പഞ്ചാടല്ലേ അവിടെന്ന അൽ അൽ അടുത്തന്ന് മാങ്ങ അല്ല
ഇവിടെ ഇപ്പ ഇ പണ്ടൊക്കെ പറഞ്ഞത് ഇങ്ങനെ നെറച്ച് മാങ്ങി നെറച്ച് ഇങ്ങനെ മൂച്ചി നിറച്ച് അങ്ങനെ ഇല്ലേനു ഇപ്പൊ ഇവിടെന്ന് ഒക്കെ വീടൊക്കെ കയറ്റീട്ടേ ഉള്ളതൊക്കെ പോയിക്കണ് ഇ പ്പ ഞങ്ങള് തൊട്ട അയൽവാസിന്റെ ആ ങ്ങനെ നമ്മ അങ്ങനത്തെത് ആ ആഹ് ക്ഷെ ഞങ്ങള മുറ്റത്ത്ക്കണ്ട്ട്ടോ ഞങ്ങളതാണ് തോന്നും
ആ പക്ഷെങ്കിൽ ഇപ്പ അങ്ങനെയാണല്ലോ ഇപ്പ ഓടി വല്യ മരങ്ങളൊന്നുംല്ല ക്ക മൂന്ന് കൊല്ലം കൊണ്ടക്കെ കഴ്ക്കണ അനുസരിച്ച്
ആഹ് പക്ഷെ ആ പണ്ടത്തെ മാങ്ങന്റെ രസല്ലല്ലോ
അതില്ല ഞാൻ പറയുപ്പോ അല്ലാതെ. നമുക്ക് ഇഷ്ടപോലെ ഉണ്ട്.
ആഹ് അത് രസമാണല്ലോല്ലേ ആ ചെനച്ച മാങ്ങ കഴിക്കാൻ ഉം അതൊന്നും ഇപ്പോ കാണാൻ തന്നെ ഉണ്ടാവില്ല . ഉം ആഹ് അത്. ഉം
ആഹ് അവയൊക്കെ.
അന്നൊക്കെ .
ആഹ് ഇപ്പത്തെ കുട്ടിയക്കൊന്നും അതൊന്നും അറിയില്ല അങ്ങനത്തെ ഇതൊന്നും ഉം അറിയില്ലല്ലോ. ഞങ്ങള് ഇവിടെ മൂത്തമ്മാന്റെ വീട്ടിന്ന് അങ്ങനെ സാധാ മാങ്ങ കൊടന്നീനട്ടോ എന്നിട്ട് അത് കുരുമുളകും. ഉപ്പൊക്കെ ഇട്ട് അപ്പ എന്റെ കുട്ടികൾക്ക ഇങ്ങ അങ്ങനെയൊന്നും ഉണ്ടാക്കി ഓലിക്ക് ഒന്നും അറിയില്ലല്ലോ എന്നിട്ട് നല്ലരസ പറഞ്ഞു. പറയണ്ട് ഓല് പീടിയാന്ന് വാങ്ങി. അങ്ങനെ കഴിക്ക് അങ്ങനെയാണല്ലോ. എന്നിട്ട് ഞാൻ ഇപ്പൊ കഥകള് ഇങ്ങനെ പറഞ്ഞു കൊടുത്തെ.
അത്